ഹലോ
ഹലോ
ഹലോ കേ
ഹലോ ആഹ് ഒണ്ട്‌
ഹലോ ആഹ് എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ച
ഇല്ല ഇല്ല ഫുഡ് കഴിച്ചില്ലന്നെ ഒരു യാത്രയെടെയാണ് ഇ ഹോസ്പിറ്റൽ കേസ ആയിട്ട് എങ്ങനെയൊക്കെ പോകുന്നത്
അത് ശരിവിടെ ഹോസ്പിറ്റലിലാണോ
ആഹ് ഏഹ് പല്ലിനെ അനിയത്തിക്ക് പല്ലിനന് കാണിക്കാൻ വേണ്ടിങ്ങനെ പോകുന്നതാ
അതു ശരി
പല്ല് അടിച്ചതായിരുന്നു അപ്പൊ റൂട്ട് കനാൽ ചെയ്തുകൊണ്ട്
ആഹ് ആഹ്
അടച്ച പല്ലിനെ പി വീക്കും വേദനൊക്കെ വന്നപ്പോളേ ഒരു മാസ ആയുള്ളൂ അടിച്ചിട്ട് പ അതാണ് എരുതിയാണ് പോന്നത് അവിടോ ണിച്ച് നോക്കുമ്പോ അതി്ന്റെ പുറ അടിച്ചൊരു പല്ലലുണ്ട് ആ പല്ലിനാണെന്ന് റൂട്ട് കനാൽ ചെയ്യാതെ ഇടവെടുക്കുവല്ലോ
ആഹ് ആഹ് ആഹ് അത്
ഉ. ആ പല്ലിനാണ് അങ്ങനെ വന്നന്ന അപ്പൊ ഡോ പറഞ്ഞ അപ്പ പിന്ന എവിടെ എങ്ങനെ ഉം പോലപ്പ കീ ന ഒന്നുകൂടി കാണിക്കാണ്ട് മോണൊക്കെ എന്തോ പ്രശ്നണ്ട അപ്പൊ അതിനെ ഒന്നുകൂടി കാണിക്കാണ്ട്
അത് ശെരി
അപ്പ അത് കാണിക്കാൻ വേണ്ടി അങ്ങനെ നിന്നതാണ് നോക്കി വിളിക്കാൻ വേണ്ടി ഇങ്ങനെ
അത് എങ്ങനെ പോയത് ബസിനോ
ആഹ് ബസിന്.
ആഹ്.
ഇന്ന്ന്നെ കണ്ടപ്പ ഇന്ന് തന്നെയാണ് പോന്നത അടച്ച പലിനാന്ന് കരുതിയണ്ടയ് ഇനിയിപ്പത്. കാത്ത്ന്നാലത് ഇടത്ത് ഒഴിവാക്കണ്ട രോന്ന്ക്കരുതി.
ആഹ് ആഹ് അതെ. എന്തൊക്കെയ പിന്നെ വീട്ടില വിശേഷൊക്കെ.
ഉം. വീട്ടിലിപ്പോ അല്ലാതാരുവില്ല ഇന്നിപ്പോ എല്ലാരും ക്ലാസ്സിന് പോയി ഇതുവരെ മോളുണ്ടായിനി പ്ലസ് വണ്ണ് കാർക്ക് ക്ലാസ് തുടങ്ങിയില്ലേരുന്നല്ലോ
ആഹ് അതെ
ആഹ് മൂന്ന് മാസായിട്ട് ഓള് വീട്ടില് ഇണ്ടായിനി നാല് മക്കള് നാലാള് ഉം ഇന്നിപ്പോ ഓള് പോയി ആരുവില്ല അതുകൊണ്ട് ഞാൻ ഓലുടെ കൂടെ പോന്നതാ
അതെ ആഹ്
ഉം
ഹസ്സിന് എന്താ ജോബ് ജോലി
ബസില് പിന്നെ ഈ തേപ്പ് പടവൊക്കെ ഇല്ലേ
ആഹ് അതെ ആഹ്
അങ്ങനത്തെ ഓല് കൂലിപ്പണി നിങ്ങളെ വീട്ടില് വിശേഷവൊക്കെ എന്താ
ഞങ്ങടെ വീട്ടിലെന്താ കൊ വിശേഷങ്ങള് സുഖം ആഹ്
ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല കഴിക്കാൻ നിക്കുവാ
ഉം ചെറിയ മോളുണ്ടോ
ആഹ് ഉണ്ട് ആഹ് ഉണ്ട് ഉണ്ട് ഒന്നര വയസ്സായിട്ടുള്ളൂ
അത് ശരി
ഉം
ആഹ്
വല്യ മോളുണ്ട് മൂന്നില് ഓള് സ്കൂളിൽ പോയിട്ടുണ്ട് നാട്ടിലുണ്ട് രണ്ടാള്
രണ്ടാളോ അത് ശരി ഹസ് നാട്ടിലാ
ആഹ് ഉണ്ട്
ആഹ്
പണിക്ക് പോയതാ വയറിങ്ങ്
അത് ശരി പിന്നെന്താ വേറെ എന്തെങ്കിലും തൊഴിലൊക്കെ ഉണ്ടോ
തൊഴിലായിട്ട് ഒന്നുവില്ല ഇത് തന്നെ
ഇത് തന്നെയല്ലേ അല്ലാത്ത തൊഴിലൊന്നും ഇല്ലല്ലേ അത് ശരി
നിങ്ങളോ
അയ്യോ അങ്ങനെ വേറെ തൊഴിലൊന്നുല്ല ചെറിയൊരു തയൽ മെഷീനവിടെ വീട്ടിലുണ്ട് അതവിടെ കെടക്കണുണ്ടെന്ന് മാത്രം
ആഹ് ആഹ്
അങ്ങനെ ആരെങ്കിലും ഒക്കെ അങ്ങനെ മാക്സി അങ്ങനത്തൊക്കെ തയ്ക്കാൻ കൊണ്ടുവരുമ്പോ അങ്ങനെ തയ്ക്കൂന്നല്ലാതെ
ആഹ്
തൊഴിലിനൊക്കെ പോവാം ടൈലറിങ്ങൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോ ഇങ്ങനെ ഈ ജെ എസ് എസിന്റെ കീഴിലൊക്കെ കോച്ചിങ്ങ് ഒണ്ടായപ്പോ പോയക്കെ ചെയ്തു പക്ഷെ അയ്മേക്കൊന്നും അങ്ങട്ട് താല്പര്യം ഇല്ല
ആഹ്
ഉം
ഉം
അങ്ങനൊക്കെയാണ് പോണ അപ്പൊ ഇത് ഇങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവാണല്ലോ അപ്പ അങ്ങനങ്ങ് ഇതിമേ തന്നെയങ്ങ് എറങ്ങി ഉം.
യാത്രയൊക്കെ പോവലുണ്ടോ?
വേറെ എന്തുയിച്ചേ
യാത്ര പോ യാത്ര പോവല്ണ്ടോയിച്ചേ പൊറത്ത്ക്ക്?
ആഹ് യാത്ര ഇപ്പം പോവല്ല്യാ. യാത്ര വല്ലപ്പോഴും കൂടുതലായിട്ട് പോവാറൊന്നുല്ല വല്ലപ്പോഴും. ഇങ്ങനെ ഫാമിലിയായിട്ടൊക്കെ
ആഹ് ഉം ഉം.
ഊട്ടി അങ്ങനൊക്കെ വല്ലപ്പോയും പോവാറുണ്ട് കൂടുതല് പോണാ അതൊന്നുല്ല അയില് പെട്ട ഫമിലിയല്ല ഉം ഊട്ടി നല്ല സ്ഥലാണ് പൂക്കളൊക്കെ- ഭംഗികള് പാ പാർക്കുകളായിട്ടൊന്നും ഇല്ല്യാ- പക്ഷെ കാണാന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അങ്ങനെ നിറയെ പൂക്കള്കളൊക്കെ അങ്ങനെ-
ഉം ഉം ഉം അ..
അങ്ങൻത്തെ സ്ഥലങ്ങള നിങ്ങളോക്ക നിങ്ങളൊക്കെ പോവോ യാത്ര?
ഇല്ല കൊറവാണ് ഞാൻ പോവും ചെയ്യും അങ്ങനെ
ആഹ് ചെലോല് ഉണ്ടാവാല്ലേ ഒഴിവ്
ആഹ്. ഇങ്ങട്ട് പോര് ഇങ്ങട്ട് പോര്- ഹലോ. ഇന്നാ.
പോവോന്നുല്ല്യാ